കേക്ക്ല്ലേ
ആഹ് കേൾക്കുണ്ട് എന്തൊക്കെ പറ സുഖല്ലേ എവിടെ ഒരു വിവരവും അന്റെ
ഇവണ്ട നിഇപ്പോ ഓരോരുത്തര് കുട്ടികള് ഇവിടെണ്ടേ കുട്ടികളെ സ്കു സുകൂളും മദ്രസ്യും ചെ എല്ലാ മദ്രസ് പോവലും സ്കൂള് പോവലും
ഉം കുട്ടികളൊക്കെ ഒറങ്ങിയാ
ആഹ് ഒറങ്ങി ആഹ്
എല്ലാരും ചോറൊക്കെ കഴിച്ചാ
ചോറ് ഉണ്ണോ ആഹ് ചോറ് കഴിച്ചു
ഉം ഇന്ന് എന്തേന്നു കൂട്ടാനൊക്കെ ചോറ് വെപ്പ് കറി ഏഹ്
കൂട്ടാൻ ചി ചിക്കൻ കറിയെ ചിക്കൻ കറി കോഴിക്കറി
ആഹ് വേറെന്തൊക്കെ എല്ലാരും ഉറങ്ങിയാ വീട്ടിലുള്ളവരൊക്കെ ഉറങ്ങി
ഉം പറ ആഹ് ഉറങ്ങിയാണ്
ഉം മഴ ഉണ്ടോ അവിടെ ആഹ് കുട്ടികളെക്കെ ഉറങ്ങി ആഹ്
വൈന്നേരം ഇണ്ടായിനി
ഏ
അവിടെ ഉണ്ടായിനിയോ
ആഹ് ഇവിടെ മഴ ഇങ്ങനെ പെയ്യാ അങ്ങനെ നല്ല വെയില് കാണും നമ്മള് മഴ അലമുക്ക് കൊണ്ട് പോ അപ്പൊ ഇങ്ങനെ തന്നെ കുറ ച്ച് കഴിഞ്ഞാല് മഴങ്ങനെ ചാറും പിന്നെയും അതേപോലെ വെയില് പിന്നേ മഴ അങ്ങനെയങ്ങനെ ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെ ഇവിടുത്തെ ഉം
മഴ കഴഞ്ഞിട്ട് ത വെയിലും ഉണ്ടാവും അതുകൊണ്ട് ഉണങ്ങണൊക്കെ ഉണ്ട്
ആഹ് ഉണ്ങ്ങണക്കെയുണ്ട് കുട്ട്യാളൊക്കെ പാട്. കൊയപ്പനും ഇല്ലല്ലോ
ഉംഉം പ്പന്നുല്ല
ആഹ്
ആഹ്
പിന്നെ വല്യോള് പത്തരാകുമ്പോ വിളിച് കളിയണന്ന് പറഞ്ഞ് ഉറങ്ങിയതാ
ആഹ് അത് എന്റെ മോന കളി കാണാൻ ന്ന് പറഞ്ഞു എടുത്ത പെരേക്ക് പൊയ്ക്കണ് എല്ലാരും കിടുന്നതിന്റെശേഷം ഇപ്പ വാതിലൊക്കെ തുറന്നിട്ട്താ പോയക്കും ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വരുള്ളൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടാ ചീത്ത പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ആഹ് പത്തരക്കാണ് കളി അപ്പൊ അതിന് വേണ്ടീട്ട് പോയിക്ക ചെറിയ പോയൊന്നും ഇല്ല പക്ഷേ രണ്ടാമത്തോനും പോവും പക്ഷേ നല്ല ഉറക്കായിക്കും ഈ നേരത്തെ നീക്കണ കാരനെ മദൃസഘംന്ന് നേരത്തെ നീക്കണ കാരനെ ല്ല ഒറക്കുണ്ടാവും അങ്ങനെ കിടന്ന് ഒറങ്ങീക്ക്ണ്
ആഹ്
ആഹ് നിങ്ങള് സ്കൂളുട്ട് വന്നപ്പോ കളിക്കാനൊന്നും എടല്ലല്ലേ എന്താച്ച വെരന്നേനത്ര അഞ്ച് മണിയൊക്കെ ആവ്ണ്ട്. ട്ട്യാള് സ്കൂളുട്ട് വരുമ്പോ ളുഹ്റ് ആഹ് അവര് നാലര ചില മ്മ് ദിവസം ഒരാഴ്ച മൂന്ന് ട്രിപ്പൊക്കെ വണ്ടി ഇണ്ടെങ്കിലേ ഒരാഴ്ച ഫസ്റ്റ് ട്രിപ്പ് കൊടുന്നാക്കിത്തരും ഒരാഴ്ച സെക്കൻഡ് ട്രിപ്പ് ആയിട്ട് വടും ഇപ്പൊ ലാസ്റ്റ് ഇതേറ്റേണ് അപ്പൊ അഞ്ച് മണിഒക്കാവുണ്ട് കുട്ട്യാള് എത്താനും ചെറിയോരിട്ടാ ചെറേ മോന് മറ്റോന് ആ ഓനും നേരം വൈകീക്ക്ണ് എത്താന്.
ഔ അപ്പൊ കൊറേ നേരാവുലേ
ആന്ന് അപ്പൊ പിന്നെ കുട്ട്യാൾക്ക് പിന്നെ ഒന്നിനും ടൈം ഇല്ല്യ. ഓര് വന്ന് അവുട്തന്നെ ഇരുന്ന് കളി കോങ്കോ ഈ കളിയൊക്കെ കളിച്ച്ങ്ങാണ്ട് ശനീം ഞായറും മാത്രം ഓൽക്കന്ന് നല്ലഷ്ട്ടാണ് അന്ന് ബാക്കിയൊന്നും പുറത്ത്ക്ക് പോവാൻ ടൈമില്ല്യ പ്പൊന്താച്ചാ പിന്നെ മൂന്നാളും ന്തേലും എയ്‌താനും ഇതാക്കാനൊക്കെ ഇണ്ടെങ്കില് കൊറച്ചേരൊക്കെരിന്ന് കളിച്ച് കുളിച്ച് ഭക്ഷണൊക്കെ കയിച്ച് ചായൊക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞാല് ചോറൊക്കെ കൊടുത്ത് ഇവടെ വ പഠിക്കാഇരിക്കുമ്പോത്തിന് ഇവിടെ ഉറക്കന്ന് അപ്പൊക്ക് ചോറും വെയിച്ച് ഓല് കെടന്നുറങ്ങി മദ്റസേതേം സ്കൂള്ത്തൊക്കെ വരക്കാനുംമെയ്താനും ക്കണ്ടല്ലാ കുട്ട്യാളിങ്ങനെ പഠിക്കണീം എയ്തിണീം കാരല്ല്യ മ്മക്കും കൊറേ വരക്കാനുണ്ടാക്കാനൂണ്ട്. ഒക്കെ എയ്താള്ളയ്ലും ഞമ്മളും കൂടെങ്ങനെ നിന്ന ല്ലേയ് ഓലത് നടക്കും ഇല്ലെങ്കിലൊക്കവടെകെട്ക്കും.
അതെന്നെ ഓലെ ഓലെ കൂട്ടത്ത് കൂടാ പിന്നെ ചോറ്ന്നിലേ? ചോറ്ന്നിലേ ഹലോ ചോറ്ന്നോ? അലോ എന്ത്യേറ്ഞ്ഞേ പറി പറി
ഇഞ്ഞ് അയന്നൊള്ളു
ആഹ് കേൾക്ക്ല്ലേ
ഏഹ്
എന്താഞ്ഞ് രാവില്തെ എല്ലാ അ മ് അട്ക്കളേന്ന് ചോറൊക്ക തിന്നങ്ങാട്ട് റൂമിലെത്തിയോ
ചോ ചോറ്ന്നലൊക്കെ കഴിഞ്ഞ്ക്ക്ണ്
ആഹ്
എല്ലാരും കെട്ന്നു
ഏഹ്
ഞാന്പ്പവടെങ്ങനെ ഒയിഞ്ഞ്ര്ന്നപ്പളേ
ഇഞ്ഞോൻ വെര്ന്റെ കളി കഴിഞ്ഞ് വെര്ന്റെ കട്ക്കാന് ഹലോ
എന്താടി കടിയൊക്കണ്ടാക്കല്
രാവിലെ
ആഹ്
രാവിലെ ദോശയോ പുട്ടൊക്കെ ഉണ്ടാക്കും. നൂൽപ്പുട്ടോ
ഉം
അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും.
ഉം കുട്ടികൾക്ക് ചോറൊക്കെ കൊണ്ട് പോണോ? നമ്മളും അങ്ങനൊക്കെ തന്നെ ഏഹ് ഇവിടെ പിന്നെ. ഇപ്പൊ എല്ലാരും മറ്റേ നമ്മള്. ഗവൺമെന്റ് സ്കൂളിലായതു കൊണ്ട്. എല്ലാവർക്കും ഇപ്പോ ചോറ് അവിടുന്ന് കിട്ടും, ഉം ആദ്യം ഒക്കെ അങ്ങനെ പുറത്തെ. ക്കലായിരുന്നു.
ഏഹ്
അതന്നെ അവിടുന്ന് തന്നെ ഉണ്ടല്ലോ, ഇന്നിപ്പോ എന്നെ എന്റെ മോന് പറയാ നല്ലരസം. യുള്ള പായസം എന്ന്, എന്നിട്ട് കുപ്പിയിലാക്കി കൊണ്ടുവന്നു എന്തൊരു ടേസ്റ്റ് ഉള്ള പായസം. ഗവണ്മെന്റ് സ്കൂളിൽ ഇപ്പോ അതൊക്കെ കൊടുക്കണം, നല്ല അടിപൊളി ഫുഡുകള്.
അതന്നെ
കോഴിയും കോഴി വരട്ടിയതു, ആഹ് ചോ ഉപ്പേരിയും പപ്പടവും എല്ലാതുണ്ട്. പിന്നെപ്പൊ എന്താ. ഒന്നും കൊണ്ടോ കൂട്ടാനൊന്നും കൊണ്ടോവില്ല, വെറും ആഹ് അത് ശരി തന്നെയാണ്. ഇപ്പൊ കൊറച്ച് ചെറുപയറും. ചെ ചെറുപയറും ചോറും കടല അതൊക്കെ തന്നെ. സാമ്പാറൊന്നും ഒന്നുല്ല്യന്നെ.
അവര് കടല കറിയുണ്ടായിനി ഒരു സാ ഇപ്പ് മാത്രം ഇട്ട് വെക്കൂ.
ആപ്പ് വൈക്കാ ഒന്നുല്ല്യ ശരിന്നെയാണ് വാർന്നാ വള്ളം ഇങ്ങനെ നിക്കും ചോറ് മേലം വെള്ളം ഒരു പാത്ത് അർത്ഥം ഉള്ളത് അത് അതായത് ആ കറുത്ത വെള്ളം കൂട്ടി ചോറ് കഴിച്ചിട്ട് കടല ഒരു പാത്രത്തിൽ ആക്കും ചെയ്യും നടന്ന് തിന്നാന്
ആഹ് അതും അല്ലേ അത് ഐക്കൊര് മുളകോ എതുടൂലല്ലേ അങ്ങനെ
ബിരിയാണിയാണ് ഒരു ഒരു ചുക്കും ഉണ്ടാവില്ല ഒരുപ്പും ഉണ്ടാവും കുറച്ച് വെള്ളം ഉണ്ടാവും കറുത്ത വെള്ളം തന്നേനി ഇത് കാണുമ്പോ പ്രാന്ത് പുട്ച്ചും ഇപ്പൊക്കെ ഇപ്പൊക്കെ അങ്ങനത്തെ കുട്ടിക നമ്മള കുട്ടിക ചോറ് അവിടെ ഇട്ടെറിഞ്ഞ് പോവും ട്ട്യാക്ക് അയ്നക്കാട്ടി നല്ല കിട്ടീട്ട് കുട്ട്യാള് തിന്നൂല ന്നട്ടാപ്പോ
കൂട്ടാനും കൊണ്ടോവൂല
ആഹ് കൂട്ടാനും കൊണ്ടോവൂല്ല എല്ലാം മാങ്ങും തേങ്ങും വേറൊള്ളൊക്കെണ്ടാവും ബാഗിലും ഒറേലും
എല്ലാണ്ടാവും
ഉം ഇപ്പൊക്കെ കൊല്ലം കൊല്ലം ബാഗും നടന്ന് പോണ ചരിത്രം തന്നില്ലാ ഈ വണ്ടി ക പ ബസ്സുല്ല വണ്ടില്ല നടക്കന്നെ ഏത് ദൂ രണ്ടും നടക്കന്നണ്ട് ഉം അന്ന് ആഴ്ചയിൽ ഒരു ചെരുപ്പും ചെരുപ്പ് പൊ ട്ടിയാലും കിട്ടൂല്ല അറന്നിട്ട് ഈ ഓടീട്ടൊക്കെ നേരം വെ ണെങ്കി ഓടും മദ്രസുട്ടര സ്കൂൾക്കണ്ട അങ്ങനാവുമ്പള് ചെരുപ്പൊക്കെ വേഗ പൊട്ടി ഞാൻ അടുത്ത പെരേത്തെ പെണ്ണും പറഞ്ഞേക്കണ് ഓളെ മോളെ കമ്മല് പോയിന്ന് പറഞ്ഞു കമ്മല് പോയ അപ്പൻ പറഞ്ഞേ ആ കമ്മല് പോയിന്നപ്പ ൻ പറ
ആ ആന്നെ അതെ ഉം ആ അന്ന് അങ്ങനെയൊക്കെ ഒരു കാലേനി
കമ് മറ്റടീക്ക് ക മന്റെ ബാ ക്കിലിടുന്ന സാധനല്ലേ ആ സാധനം പോയ
ചെരുപ്പ് എത് അബായി ചെരുപ്പ് അയിന്റെ അത് വക്കലേന്യാല്ലോ അതെ ഹലോ എന്താ പറഞ്ഞേ എന്താ പറയണേ കേക്കുന്നില്ലല്ലോ